ആഹ് എന്താ വർത്താനം
ഹലോ എന്തൊക്കെണ്ട് വി
നല്ല വിശേഷം. എന്ത വർത്താനം നല്ല വിശേ ശേഷം കേക്ക്ണില്ലേ
ആഹ് കേക്ക്നിണ്ട് ഉം ഉം ഇതാപ്പൊ ആഹ് ചായൊക്ക കുട്ച്ചു
ആഹ് കുട്ടീളൊക്കെ
കുട്ടീളൊക്ക ഇതാ ഇവടെ കളിക്ക്ൺണ്ട് ഒരാള് ഫോൺമ കാൺണ്ട് ഒരാള് കളിക്ക്ണ്ട് ഉം ഉം ഉം ഉം ഉം പിന്ന
പിന്നെ എന്താ കടി
കടിയോ കടി ഓട്ടട
ആഹ്
ഉ നിങ്ങക്ക് എന്താ കടി
ഞങ്ങൾക്ക് പുട്ടാണ്
ഉം കടിയാര് ഉണ്ടാക്കല് നിങ്ങള് ഉണ്ടാക്കല്
ആ കടി ഞാനും എന്റെ ഇളയച്ചിയും ഉണ്ടിവിടെ അപ്പൊ ഞങ്ങ ഇങ്ങനെ മാറി മാറി ഉണ്ടാവും ക്കും ഒരാൾ ഒരു ദിവസം ഒരാൾ ഒരു ദിവസം അങ്ങനെ
അത് ശരി ഉം പിന്നെ വേറെ എന്തൊക്കെയാ
ഒക്കെ ലീവ് ആണല്ലോ അല്ലേ
ഉം ലീവാണ് ഇനിപ്പ തിരക്കൊക്കെയാണ് അങ്കണവാടിയൊക്കെ ഉണ്ട് പക്ഷെ ഒരാൾക്ക് ലീവയതുകൊണ്ട് ഒരാളു പോയില്ല
മറ്റയാളും പോണില്ല അതങ്ങെന തന്നെയാണ് ഇവിടെപ്പൊ ഇന്ന് സ്കൂളൊക്കെ ഉണ്ട് പിന്നെ അപ്പൊ ഒരാൾ പോണില്ല അപ്പൊ മറ്റയാളും പോണില്ല
അത് ശരി
ആരും വരൂല എന്ന് പറഞ്ഞു പോവാതെ നിക്കെയാണ്
ഞാൻ സ്കൂളിൽ ഒന്നും ഒഴിവാക്കണില്ല അംഗൻവാടി പിന്നെ അത്ര സ്ട്രിക്ട് ആക്കണ്ട ആവശ്യ ചെല്ലല്ലോ വിചാരിച്ചോണ്ട അംഗനവാടി ഒഴുവാക്കാം സ്കൂള് ഞാൻ ഒഴുവാക്കാൻ നിക്കൂല ഉം പിന്നെ
പിന്നെ പിന്നെന്താ ആഹ് വേറെന്താ കൊഴപ്പൊന്നുമില്ല
ആഹ
പിന്നെ ആയിക്കൂടെ ഇന്നാണെങ്കിൽ ഞങ്ങളെ ഗ്യാസ് കഴിഞ്ഞേയ്ക്കേനുവേ അപ്പ പുട്ടുണ്ടാക്കാന്നാണ്ട് ആഹ് കുറേ നേരം വെയ്റ്റെയ്തിക്കണ്
ഉം അത് ശരി നീ അപ്പ അതടപ്പത്താ എണ്ടാക്കല്
ആഹ് അടുപ്പത്താ എണ്ടാക്കിക്കണതായി ഇല്ല ആയി കിട്ടണ്ടേ ആക്കം പോലെ ഇങ്ങനെ ഇണ്ടാക്കണ്ടേ ആക്കമ്പ ഇണ്ടാക്കണ അല്ലെ വർഗ്
ആഹ് അപ്പൊ നിങ്ങക്ക് ഒരു കുറ്റിയൊള്ളൂ രണ്ടു കുറ്റിയൊന്നും ഇല്ലേ ഒരു ഞങ്ങളിങ്ങനെ ഒരു കുറ്റിയിലിങ്ങനെ എപ്പളും നറച്ച് വെക്കും കാരണം ഗ്യാസിനൊക്കെ ഇങ്ങനെ ക്ഷാമായതുകൊണ്ടേ ഞങ്ങളങ്ങനെ നറച്ച് വെക്കലാണ് ഗ്യാസൊക്കെ
ആഹ് അതന്നെ പിന്നെ എന്താ പറയാ ഇതേ ഒരു കുറ്റി നാ എന്താ പറയാ ഒരു കുറ്റി കാലിയാക്കണ് മറ്റേ കുറ്റി നറക്കാനത് കൊറേ ആയി
ഉം ഉം ആഹ് ഗ്യാസിനൊക്കെ ആണെങ്കിലും ആഹ് ഗ്യാസ് നൊക്കെ ആണെങ്കിലും ഇപ്പ ഭയങ്കര വിലയല്ലേ വിലയാണെങ്കി ക്ഷാമവാണ് അതൊക്കെ സംഭവി യുദ്ധങ്ങളും സംഭവങ്ങളൊക്കെ എണ്ടായിട്ടേ ഹോട്ടലൊക്കെ കണ്ടില്ലേ ഭക്ഷണത്തിനൊക്കെ നല്ലോം വില കൂട്ടിയിരുന്നല്ലോ
ആഹ് ഹോട്ടലൊന്നും താങ്ങൂലിപ്പൊ അപ്പൊ കൊറേ ഹോട്ടലുകള് പൂട്ടി പോയില്ലേ
ഉം കൊറേ ആൾക്കാര് പൂട്ടി പോയ സംഭവം ഞമ്മക്ക് തന്നെ അതിന്റെ നഷ്ടം വരിക പിന്ന നമ്മള് എല്ലാം കൊണ്ടും നമ്മക്ക് തന്നെ നഷ്ടം ഒരു ഹോട്ടല് പൂട്ടിപ്പോയാല് നമ്മള് എന്താ ആൾക്കാര വരുമാനം നി ക്കെണ്ടെ അത് ഞമ്മക്ക് മനസ്സിലാവില്ല പക്ഷേ ഒരു വിധത്തില് അത് നമ്മളയും കൂടിയാണ് ബുദ്ധിമു ട്ടാക്കണത് അത് ഒരാളുടെ അല്ലേ എന്ന് വിചാരിച്ച് നമ്മളും കരുതും പക്ഷെ അത് ഞമ്മളും അതിന്റെ ആളാവുന്നുണ്ട് ഉം
പിന്നെ ഇത് അതേപോലേ പിന്നെ ഇവിടെ വറഗിണ്ട് വറഗ് വറഗിണ്ട്റയ പക്ഷെ വറഗിണ്ടല്ലോ മഴ ആയിട്ട് ഒക്കെ നനവാണേ
ഉം ഉം ഇവടെ പിന്നെ ഞങ്ങള് ഉം വെറകൊന്നും ഞങ്ങള് ഉപയോഗിക്കലില്ല എന്റെവിടെ വെറക് കൊറവാണ് വെറകിനും നല്ല വിലയാണല്ലോ അപ്പൊ അയലങ്ങാട്ടിലും നല്ല ഗ്യാസ് എന്തായാലും വാങ്ങണം അപ്പിഞ്ഞി ഗ്യാസും വറഗും ഒക്കെ ഒക്കപ്പാടെ വാങ്ങണ്ടല്ലോന്ന് വിചാരിച്ചി ട്ട് ഗ്യാസ് വാങ്ങലുള്ള് വെറക് വാങ്ങലില്ല
ആഹ് വെറഗിന് രണ്ടായിരം റുപ്യക്കെണ്ട് വെറഗിന് പൈസ ഗ്യാസിനും ഇപ്പ ആയിരത്തിന്റെ മേലേക്കണ് ആഹ് ഗ്യാസിനും ഉണ്ടെ പിന്നെ നല്ല വില ഉണ്ട് ഇപ്പൊ
ഉം ഉം ഈ ഗ്യാസ് ഉപയോഗിക്കുമ്പൊ എന്തെറിയോ നമ്മള് തീയ് കെടു ത്താതെ ഇങ്ങനെ ഉപയോഗിച്ച് പോയാ മതി എളുപ്പെളുപ്പം ഇങ്ങനെയാ താവുമ്പോ വല്ലാതെ പോകൂല്ലെ നമ്മള് മറ്റേ ഇങ്ങനെ തീ കത്തിച്ചുമ്പൊ ഒന്ന് ഓഫാക്കാ ഒന്ന് കത്തിച്ച ഒന്ന് ഓഫാക്കാ ഒന്ന് കത്തിച്ച അങ്ങനെ ആകുമ്പോ എന്താ ഗ്യാസ് എല്ലാം പോകും പോലും ഉം
ഏതായാലും അങ്ങനൊക്കെ പിന്നെ പിന്നെ ഇവിടേ നിങ്ങളെ അന്റെ അമ്മായിയമ്മക്ക് കുഴപ്പൊണ്ടോ അങ്ങനെ ഗ്യാസ് കത്തിച്ചിട്ടിണ്ടേനി
ഏഹ് ഇല്ലില്ലല്ല നമ്മള് ചോറ് മാത്രൊള്ളു അടുപ്പത്ത് ഇണ്ടാക്ക ബാക്കി എല്ലാം ഗ്യാസ്മ്മെ തന്നെ ഇണ്ടാക്കല്
ആഹ് ഇബടെ ഞങ്ങടെ അമ്മായമ്മ ചീത്ത പറയേകാരേ അയിനിണ്ടല്ലോ അത് ആ പണ്ടത്തെ ആഹ് പണ്ട ത്ത് മൺചട്ടിയാണ് അയിന് പിന്നെ ഗ്യാസ്മ്മെ ഇണ്ടാക്കിയാല് അത്‌ ചീ ചെരേക്കാരം എന്തെങ്കിലും പണ്ടൊക്കെ എണ്ടല്ലോ ആദ്യോക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഒരു കട്ടൻ ചായ കട്ടൻ ചായ കട്ടൻ ചായ ഇണ്ടാക്കീനു ചായ മാത്രാണ് ഈ അടുപ്പ ഗ്യാസ്സുമേ ഉണ്ടാക്കുവാ അത് ഉണ്ടാക്കും പിന്നെ ചാ കറിയൊക്കെ ഉണ്ട് ചൂടാക്കൻ അങ്ങനെ ള്ളുതാക്കിന ഇവിടെപ്പാക്കൊക്കെ ചൂടുള്ളത് ഇങ്ങനെ വേണ്ടീനു അപ്പോൾ ചൂടാക്കാനൊക്കെ ഉള്ളൂ ഇതാക്കുന്നത്
എ അങ്ങനെ തന്നെ ചൂടാണ് പക്ഷേ പിന്നെ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുന്ന കൊണ്ട് അങ്ങനെ പ്രശ്നം വരുന്നില്ല ഉ ഞാനൊക്കെ അവിടെ വന്നിനു ഞാനൊക്കെ കതി പിന്നെട്ടോ രണം എനിക്ക് ചെ എനിക്കിപ്പളും ചെരിക്കടുപ്പ് കത്തിച്ചാൻ അറിയില്ല ഞാൻ അടുപ്പത്തന് മാറിനിൽക്കലാണ് എനിക്ക് എന്താ കത്തിച്ച ശരിയാവൂല്ല അതിന്റെ ഒരു ഇത് ഇനിക്ക് കിട്ടിയിട്ടില്ല
ആഹ അതന്നെ പിന്നെ എന്താ പറയാ ഒരു കുറ്റി ഇവിടെ പണ്ടൊക്കെ പ്പയ് യങ്ങളെ ഞ്ചായണം കഴിഞ്ഞൊക്കെ ഒരു കുറ്റി ഒരു ആറ് മാസം ഒരു കുറ്റിന്നീനു. ആറു മാസായി അന്നടത്തേക്ക് ഇപ്പൊ രണ്ടു മാസം ഉുള്ള ഒരു കുറ്റിക്കായത് ഇപ്പൊ ഞങ്ങളുടെ ഉപയോഗം വളരെ കുറവാണ്എന്നാലും ഇപ്പം ഞാൻ ഉണ്ടല്ലോ കുട്ടികൾക്ക് കൊണ്ടു പോവാനുള്ള കൂട്ടാനും അങ്ങനെയൊക്കെ ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ഗ്യാസമണ്ടാക്കും കറുവരിയാണ് ഇവിടെ വെക്കണം അരി അപ്പൊ അത് പിന്നെ ഗ്യാസ്സുമേ തിളപ്പിച്ചു വേവുള്ള അരിയാണ് അപ്പൊ രാവിലെ ഒക്കെ പോകാൻ ആകുമ്പോ ആയിക്കോട്ടൂല അപ്പൊ ഞാൻ എന്താട്ടും ഒരു കുറച്ച് വേവിച്ചെടുത്ത് തിളപ്പിച്ചാണ്ട് അത് കൊടുത്തയക്കും അങ്ങനൊക്കെയ കാട്ടല് വേവില്ലാത്ത അരി റേഷൻ പീടികയിലെ അരി കഴിഞ്ഞേക്കണേ
ഉ ഇപ്പൊ സ്കൂളി നിന്നും ചോറിട്ടില്ലേ വാങ്ങിലില്ല
അല്ല സ്കൂള് പിന്നെ ഓള് പിന്നെ എൽ കെ ജി പിന്നെ നാലാം ക്ലാസ്സ് വരെ വാങ്ങ പിന്നെ നാല് കഴിഞ്ഞിട്ട് മേടിച്ചില്ല ഓള് കൊണ്ടുപോകലാ
ഉ സ്കൂള് മാറിയിട്ടുണ്ടാവും
ആ സ്കൂള് മാറിയാലും എട്ടാം അഞ്ചാം ക്ലാസ്സ് എട്ടാം ക്ലാസ് വരൊക്കെ ചോറ് കിട്ടും പക്ഷെ മേടിച്ചൂല
ഉം ഉം ഉണ്ട്
പിന്നെ ആ അങ്ങനെ അപ്പ ഏതായാലും ഒരു കു കുറ്റി ഏതെങ്കിലും എടുക്കാൻ ഉണ്ടാവും ഇങ്ങളോട ഒരു കുറ്റി എടുക്കാണ്ടാവോ
ഉ ഇവിടെ കുറ്റി എപ്പോഴും നറിഞ്ഞുകൊണ്ട് നിൽക്കല് നോക്കണം ആദ്യക്കെ രണ്ട് മൂന്ന് കുറ്റിയൊക്കെണ്ടേനി ഇവടെ ഉം നോക്കണം
തൽക്കാലം ഉപയോഗിച്ചാനേ ആഹ് ഇത് ഈ ഈ രാവില്ത്തത് ആഹ് രാവില്ത്തത് നല്ല ഗതികേടാണ് പ്പം ഗ്യാസ് കഴിഞാല്ള്ള അവസ്ഥ എല്ലാർക്കും അറിയാലെ
ഉം ഉം ഉ അതെയതെയതെ
പ്പം ഒരു വെളിച്ചല്ലാത്ത മാര്യാണ് ഗ്യാസ് കഴിഞാല് ഇതിപ്പൊ ഒക്കെ വേണ്ടേ എത്ര നേരം കത്തിച്ച് ആയി കിട്ടണം. ആഹ്അതന്നെ
വേ ഉണ്ടാക്കിത്തരാണെങ്കില് ഇന്ക്ക് ഒന്ന് അട്പ്പത്ത്ണ്ടാക്ക ഇങ്ങനെ കയ്യൂലങ്ങനെ അവസ്ഥവരോന്നറീല്ല ട്ടൊ വരാതെ
അതന്നെ അപ്പൊ ചോറൊക്കെ മ്മെണ്ടാക്കല് അട്പ്പത്ത്
ആഹ് ചോറ് അട്പ്പത്തിച്ചും പിന്നെ ബാക്കിള്ളീനൊക്കെ നോക്കാൻ കൊയപ്പല്ല്യല്ലൊ പിന്നെ ഇനി ഇക്ക് കുട്ട്യോളൊ അങ്ങട്ടും ഇങ്ങട്ടും ആക്കാള്ള തേണ്ടേ ആ ചോറെക്ക്ണ ടൈമൊക്കെ ന്റെത് അങ്ങനെ പോവും. പിന്നെ അധികം ചെലപ്പം രാവിലെ പഠിപ്പിക്കാനിരിക്കും അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ അയ്ന് ആവശ്യം വരലില്ല ചെലപ്പോ ഇല്ലെങ്കി അതില്ലി ഞാൻ തന്നെ ഇണ്ടാക്കുട്ടൊ ഒറ്റക്കാവുമ്പോ അമ്മക്ക് ഇത് ഇണ്ടാക്കാൻ എള്പേക്കാരം ഒരാള് ഒപ്പം ഇണ്ടങ്കി ഇങ്ങനെ. ശരിയാവൊ ശരിയാവൊ ഹ് അങ്ങെ നൊക്കാകുമ്പ ഞമ്മക്കിനി അയ്മ്മണ്ട് എറങ്ങാൻ തോന്നൂല.
ആഹ്
ഉം ഉം പിന്നെ
ഏതായാലു ഇപ്പൊ കുറ്റില്ലാത്തോണ്ട് കെത്യട്ടൂന്ന് പറയാ
ഉം അഹ് സെരിയാ ഉം.
പിന്നേ
നിങ്ങള് അപ്പർത്തും ഇപ്പർത്തൊക്കെ ചോയ്ച്ചോക്യോ. അവ്ടൊക്കെ കുറ്റി ഒഴിഞത് ഇണ്ടാവും ചെല്പോ
അയ് ഇബ്ടെ ഞങ്ങളെ പെരേല് പിന്നെ പാടത്താണ് ഞങ്ങക്ക്. ട്ടോഡൊന്നുല്ല. അപ്പൊ വിള്ച്ചാല് ഇല്ല ഇല്ല്യെ വിളിച്ചാല് ഗ്യാസാര്ക്കെന്നെ വരാന് മടിയാണ് കൊട്ന്നരാൻ മടിയാണ്
ഒക്കണ്ടാവും
ആഹ് നടക്കാണ്ട്. പിന്നെ ഏറ്റിക്കൊണ്ടന്റെ. സാധനങ്ങൾ ഗ്യാസും കുറ്റിയൊക്കെ ഏറ്റിക കൊണ്ടര്‌നം. അപൈറ്റങ്ങക്ക് മട്യാണ്.
ബെടെന്ന വീട്ടിന്റുള്ള്ക്കെന്നെ ആക്കി തരാൻ മട്യ. പിന്നെ എങ്ങനേ ഇങ്ങളെ അങ്ങട്ടാക്കി തരാ അല്ലെങ്കി പിന്നെ ഗ്യാസ് പോയിങ്ങാണ്ട്കൊണ്ടര്നല്ലെ. ഓളെ വീട്ടിലാ ഓള് ഇക്കല്ലേ
ആള്ണ്ടായിട്ട് കാര്യൊന്നുല്ല്യ അഹ് ആഹ് ആള് ഇല്ലെയ്. ഇതിലെ വെരുമ്പോ വേട് ചാറിം. ഓല്ക്ക്ണ്ടല്ലൊ കൊറേ ഒരു കു റ്റി കിട്ടാന് ഞാനെത്രങ്ങാനുവട്ടം വിള്ച്ച്ന്നൊ വുൾച്ച് വുൾച്ച് വുൾച്ച്. തൊയ്ര്യം കെട്ത്തി അവരൊരു കുറ്റി വര്യ ഇന്നാല് ചെൽപ്പ ഇന്നാല് പിന്നെ ഇബടെ അട് ത്ത് അട്ത്തെവുടെങ്കിലും ഇണ്ട്. ഇങ്ങള് ഇങ്ങട്ട് വെരി ക്കുറ്റൈറ്റ് അറിം ചെല ഇപങ്ങനെ എപ്പളെങ്കിലും അവ്ടെ പോയി നറ്ക്കും. വല്ലാതെ കുടങ്ങുമ്പള അവ്ടെ പോയി നറക് ഇപ്പം ഓല്ക്ക് വിളിച്ചിട്ട് ഓല് ഇഞ്പ്പട്ത്തൊന്നും വരൂല പറ്ഞ്ക്കാണ്. സമയം പുട്ച്ചുംവരാന് ന്നാ പറിണത് ആഹ് വന്ന് പൊയ്റ്റ് ഇണ്ടാവും അത് ഇപ്പം ഞങ്ങളറിയൂല. ചെൽപ്പൊന്നും വിള്ച്ചു ചെൽപ്പന്റെ നമ്പറാണുമ്പ അയ്റ്റ ഫോണെന്നെ ഇട്കൂല. ഞങ്ങളബട്ന്നാ വിള്ച്ച്ണ്ന്ന് ഓല്ക്കറിയ.
ആഹ് ആഹ് അറിണോലാവുമ്പ ഓല്ക്കറിയാലൊ. കൊറേ നടക്കാണ്ട്. അതോണ്ടെ ബുദ്ധിമുട്ടാണ് അതോണ്ടെക്കാരം ഓര് ഇപ്പ ഇട്ക്കാതക്ക്ണത്. ഓര്ക്ക് മന ലൈക്കും ഇങ്ങളാരെക്കെ ടീം. ഉം ഉം ഹ് കെദ്യേടന്നേണ്. ഇൻക്കൊന്നും അങ്ങനെ ജീവിക്കാൻതന്നെ കയ്യൂല. ഞാനും പിന്നെ ക്കൊന്നും അറീലട്ടൊ
ഉം
എന്തായാലും ഇവടെ വെർഗ് ഇല്ലാത്തോണ്ട് സുഖായി. അല്ലെങ്കി വെറഗ്‌ ഉം ഗ്യാസ് അപ്പെ തന്നെ കത്തിച്ചെണ്ട്യേരും. ഇബ്ടെ വെറഗില്ല അധികം. വർഗും അങ്ങനെക്കാട്ട് നല്ലത് ഗ്യാസ് തോങ്ങല്ലേ എല്ലാരും പറിം. ഇബെടെ അപ്പൊറ്ത്ത് ഇപ്പറ്ത്തും ഇപ്പ എല്ലാരും ഗ്യാസ്മ്മല അതുണ്ടാക്കല്. ഞങ്ങളാ ഞങ്ങളൊക്കെ തന്നെഒള്ളു ചോറ് അട്പ്പത്ത്ണ്ടാക്കല്
ആഹ്
ഉം
ഏതായാലും പിന്നെ ഞാനെ പിന്നെ ഇ ബെടെ ഇന്റെ മാപ്പളോട് ചോയ്ച്ചോക്കട്ടെ ഞങ്ങള് ഔട്ന്ന് കു കുറ്റി കൊട്ന്നെരുന്ന്ല്ലത്. കുറ്റി കൊട്ന്നരാണെങ്കിൽ. ഐ കുറ്റി കൊടുന്നരാണെങ്കിൽ
ആഹ് ഞാന ആദ്യം നോക്കട്ടെ ഇവിടെ കാലി ആയത്ണ്ടോ നോക്കട്ടെ അതി ഇങ്ങട്ട് ഞാൻ വിളിക്കണ്ട കൊറചേരം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തിരിക്കിലാണ് പിനി കുറച് വിളിക്കണ്ട് ഇവിടെ ഗാസ് ഉണ്ടെങ്കിലെല്ലെനിന്നെ ഞാൻളിക്കണ്ടട്ടോ
ആഹ് ആയിക്കോട്ടെ ആഹ് പിന്നെ ഞാൻ എന്നാ വിളിച്ചോണ്ടിട്ടോ ഏഹ് ഏഹ് പിന്നെ ഞാന് ഞാൻ മൂപ്പിരോട് പറഞ്ഞക്കട്ടെ ങ്ങനെ അന്റടുത് ഇണ്ട്ന്ന്ള്ളത് പറഞ്ഞക്കട്ടെ
ഉം ഉം ആയിക്കോട്ടും ഉം ഉം
ആഹ് ആയിക്കോട്ടെ ന്നാ ശരിട്ടോ ഞാൻ വിളിച്ചാം
ഉം ഉം